ആഹ്
ആ എന്താ കട്ടായി
എന്താണാവോ കട്ടായിപോയിരിക്കണു
ആഹ്
ശ്രദ്ധിച്ചില്ല ഇനീപ്പമെവിടേലും ചെവി ത തട്ടിയതാണോ എന്തോ ഞാൻ നോക്കിയില്ല ഞാനിങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ ചെയ്ത് വർത്താനം പറയാരുന്നു
ആഹ് ആ
തിരിച്ചിങ്ങട് സൗണ്ട് കേൾക്കണ്ടായപ്പം നോക്കിയപ്പളാണ് ചെലപ്പം ചെവി തട്ടിയതെന്തെങ്കിലും ആയിരിക്കും ആഹ് പിന്നെന്താ ക്കെ പിന്നെന്തൊക്കെ കാര്യങ്ങളു പറ
വേറെന്താ വേറെ ഇനിയിപ്പോ ഇനി കുറച്ചു കഴിയുമ്പോ
ക്കുണ്ടോ അവിടെ
എല്ല കൃഷിയായിട്ടൊന്നും ഇല്ല അങ്ങനെ കുറച്ച് റബ്ബർണ്ട് അത് തന്നെയുള്ള അധികം ഏ വെട്ടല ഇല്ല ഇപ്പ ഇല്ല ഇപ്പ ഇല്ല വെട്ടല് അത് ആ ഒരു ഒരു മഞ്ഞ് സമയത്താണ് വെട്ടല് റബ്ബർ വെട്ടലൊക്കെ പിന്നെ എന്താ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴക്കാല കാരണം മഴക്കാല സമയത്ത് റബ്ബർ വെട്ടാൻ പറ്റില്ല പാല് എട് ആ കവറിട്ട് വെട്ടാം പക്ഷെ നമ്മുടെ കൈയിൽ അതിനും മാത്രം ആരോഗിയം പിന്നെ അത്ര മറ്റേ മൂത്ത് ഇതായിട്ട് നിക്കണ മരൊന്നല്ല അപ്പൊ അത് കാരണം കൊ അങ്ങനെ വി ട്ടൊന്നുല്ല കവർ ഇട്ടിട്ട് പക്ഷെ ഫ്രണ്ടിലൊക്കെ ഫ്രണ്ടിലും മറ്റേ സൈഡിലൊക്കെ ണ്ട് മരങ്ങള് കുറെണ്ട് അത് വേറെ തൊടിയൾ അവടെ അവരൊക്കെ കവറക്കെ ഇട്ട് വെട്ടി എന്താ അങ്ങനെ അങ്ങനെ കുറ എടുക്കണം അവർക്ക് കുറേ ഷീറ്റ് ഒക്കെ കിട്ട്ന്ന തൊടിയ കുറേമര ള്ളതാണ്
ആ ഇങ്ങൾ ഷീറ്റാക്ക അതോ പാലൊട് ക്കേ
ശീറ്റാക്കും ഷീറ്റ് ആക്കിട്ടന്നെയാണ് പക്ഷെ കൊറച്ച് മരള്ളൂ ഒരു പത്ത് മുപ്പത് മരം തെന്നൊള്ളൂ അപ്പൊ അതില് ചെലപ്പോ ഒരു ഷീറ്റോ രണ്ട് ഷീറ്റോ ഒക്കെ അത് നല്ലം തണുപ്പുള്ള സമയണെങ്കി രണ്ട് ഷീ റ്റോ മൂന്ന് സീറ്റക്കെ കിട്ടും തണുപ്പൊക്കെ കുറവാണെങ്കിൽ ഒരുഷീറ്റെന്നെ കിട്ടൊള്ളൂ അത്രയ്ക്കുള്ള തന്നെ ഉള്ളൂ അല്ലതെ കൊറേ പാല് കിട്ടിണ അങ്ങനെയൊന്നുല്ല ഉം അതില് അങ്ങനെ വെട്ട ഇപ്പ വെട്ട് നിർത്തിരിക്കാണ് ഇനിപ്പ അടുത്ത വെട്ട് തൊട ങ്ങാനവണേള്ളൂ ഇപ്പൊ മഴക്കാലമാണല്ലോ അപ്പൊ അച്ഛനല്ല വേറെ അടുത്ത് അച്ഛന് അങ്ങനെ അത്രക്കറിയില്ല അപ്പോ അടുത്തുള്ളൊരേ ട്ടന്ണ്ടാവ ആ എട്ടന ഈ പരിസരത്തുള്ള അപ്പ ഞങ്ങടെ വീടിന്റെ പരിസരത്ത്ള്ള തൊടി ടിക്കെ വെട്ടണത് ഒരേട്ടന അപ്പൊ ആ ഏട്ടൻ വന്നിട്ട് ഞങ്ങടെയും വെട്ടിട്ട് തരും
ആ അതെ പക്ഷെ ഈ റ്റക്കണതാരാ പ്പൊ
പിന്നെ അത് ചെലപ്പോ വടെ അമ്മ ചെയ്യും അല്ലെങ്കിൽ അവര്ന്നെ ചെലപ്പോ ചെയ ചെയ്യും അങ്ങനെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അടുത്ത് അതിനുള്ള സമയം കിട്ടക്കയോ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് തന്നെ ചെയ്തു തരും അല്ലെങ്കിൽ നമ്മൾ ചെയ്യും അങ്ങനെ
മെഷീൻണ്ടോ
മഷീന് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമ ഇല്ല അവിടെ ഫ്രണ്ടില് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഒരു വലിയ തൊടിയാണ് അവിടെ ഒരു പത്തിരുന്നൂറ് മരത്തിന്റെ മുകളിലുണ്ട് അപ്പൊ അവര് ഒരു മറ്റ മെഷീനൊെ പട വെച്ചിട്ട് ഷീറ്റ് പേര പോലെണ്ടിയിട്ടുണ്ട് അപ്പൊ ഈ പരിസരത്തുള്ള എല്ലാവരും അവിടെ പോയിട്ട് തന്നെയാണ് എടുക്കാറ് അവർക്ക്ൊരു പത്തി ഇരുപത് ഷീറ്റിന്റെ മുകളില് കിട്ടും അപ്പൊ അവർക്ക്ത അടു ക്കാൻ പോവാൻ വേറെ പറ്റാത്തൊണ്ട് അവര് ഒരു മെഷീന് മക്കെ എല്ലാം വട സെറ്റ ഇവിടെരു ് പര പോലെ വെച്ചി
ആഹ ഒരുപാടുണ്ടെങ്കി പിന്നെ സ്വന്തായിട്ട് മേടിക്കേണ്ടല്ലേ നല്ല
വെട്ടി ഇവിടെ തന്നെ പാൽ ഉറ ഒഴിച്ച് അടിച്ച് അവിടെ തന്നെ മറ്റേ ഉണക്കാനിടും
അതെ
മുതലാളി വന്ന് എടുത്തിട്ട് പോയിട്ട് അവര അവരുടെ ഈ പുകപ്പെര ഉണ്ടാക്കല്ലോ
ആഹ
അതിരി ഇട്ടിട്ട് അവര് കൊണ്ടുപോവും
ആഹ ആ് ആഹ
അങ്ങനെ ഇനിയിപ്പോ അടുത്ത ഇഹ് ഇതല്ല ഈ ഒരു മഴക്കാലം കഴിഞ്ഞിട്ട് അങ്ങനെ അടുത്തത് തൊടങ്ങുവൊള്ളൂ
ആഹ് ആഹ്
കാലം അത്ര മഴയൊന്നും ഇല്ല എന്നാലും വെട്ടുമ്പോ മരത്തിന് ഡാമേജ് ആവാ അങ്ങനെ എന്തൊക്കെയൊക്കെയ പറയാറുണ്ട് അതിനെപ്പറ്റി വല്യ അറിവില്ല അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല
ഞങ്ങളവിടെ പാല് കൊടുക്ക ചെയ്യ ഷീറ്റ് ആക്കണില്ല ഡയറക്ട് പാല് കൊടുക്കാ ഷീറ്റ് ഷ് ആഹ് പാൽ എടുത്ത് വെച്ച് വെച്ചിട്ടു നമ്മുടെ മറ്റേ ഡ്രം ഉണ്ടല്ലോ ഒരു ക്യാൻ ഉണ്ടാവോല്ലോ അതില് ആ അതില് ഒഴിച്ചിട്ട്ത് അത് ഫുള്ള് ആവുമ്പോ
ആഹ് കൊടുക്കുക അങ്ങള് പാലാടായിട്ട് കൊടുക്കാ അതല്ല ആസിഡും ചെയ്തിട്ടോ
ആസിഡ് മിക്സ് ചെയ്തിട്ട്
ആഹ് ഷീറ്റില് ആഹ് ഒര് പൊറത്തുന്ന് ഇതേപോലെ വേറൊരു ചേട്ടനെ കൊണ്ട് വെച്ച് വെട്ടിക്കുന്നു അപ്പോ ഏഴ് ആസിഡ് ഒഴിച്ചിരുന്നു ക്യാനിൽ നമ്മുടെ അവിടെ തന്നെ വെച്ചിരിക്കുന്നെ
ആഹ്
പിന്നെ അയിൽ അത് നിറയുമ്പോ അത് കൊടുക്കും പിന്നെ മറ്റേ ഒട്ടുപാലും ബാക്കി ഒട്ടുപാലും ആക്കിട്ട് അങ്ങനെയും ചെയ്യാം ഷീറ്റ് ആക്കാനുള്ള ആഹ് ആഹ് ഷീറ്റാക്കാൻ അടിക്കാനുള്ള മെഷീൻ ഇല്ലേ ഇനിപ്പോ അത് ഇതേപോലെ വേർത് ആള് കാർടെടുത്ത് പോകണം അപ്പ പിന്നെപ്പൊ അച്ഛനും അച്ഛനൊന്നുമല്ലല്ലോ ചെയ്യുന്നത് വേറൊരു ആളെ വെച്ചു
ആഹ് ആഹ് ആഹ്
അവര് കൊണ്ടന്നിട്ട് എടുത്തിട്ട് അയിൽ വെക്കും പിന്നാടി ആഹ് ഉണ്ട് പിന്നവര് രണ്ടെണ്ണോ മറ്റോ വരില്ലേ ഒന്ന് രണ്ട് മെഷീനെങ്ങാണ്ട്ണ്ടുണ്ട് എന്റെ അമ്മയുടെ അവിടെ ഉണ്ട് അങ്ങനത്തെ
ആഹ് ഇവിടെള്ളത് നമ്മൾ തന്നെ കൈയ്കൊണ്ട് കറക്കണതാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഭാഗത്തുള്ളത് ആ പിന്നെ മറ്റേ മറ്റേതുമുണ്ട് കറണ്ടിന്റെ മറ്റേ അങ്ങനത്തെ എന്തോ ഒരു സംഭവം കൂടെ ഉണ്ട് അത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെണ്ട് അതു ഒരു മറ്റേ എന്താ പറയാ അങ്ങന സ്വിച്ച് ഓണാക്കി എന്തൊ ചെയ്ത ഈ ശീറ്റ് വെച്ച് കൊടുത്ത തനിയെ കറങ്ങിക്കൊളും നമ്മള് കൊടുക്കണ്ട തനിയെ ക ആ പെട്ടെന്നോ പക്ഷെ അത് ഡേയ്ഞ്ചറു ആണ് കാരണം നമ്മുടെ കൈയൊക്കെ പെട്ട് കഴിഞ്ഞാല് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ മറ്റേ കറന്റ് ചാർജിന്റെ ഒരു ഇതന്നെ ഉള്ളു
മറ്റേത് ഭയങ്കര ബലം പിടിക്ക ഞങ്ങള് കുഞ്ഞിലാവുമ്പോ ഇത് ഇത് തൊടാനുള്ള അമ്മയുടെ അവിടെ ഉണ്ട് ഇത് എ മറ്റേ കറക് ക്കാനുള്ള ഒരു ആഗ്രഹം കാരണം ആരും കൊണ്ടന്ന ഷീറ്റ് വച്ചാലും നമ്മളത് കറക്കി കൊടുക്കും
കറക്കും
ബിഡിച്ച് ജ
ആ ബലംപിടി അതായത് ഫസ്റ്റത്ത അതിങ്ങനെ പര അതെത്ങ്ങനെ ആ അങ്ങനെ മറ്റേ ചെറുതാക്കി ചെറുതാക്കി പരത്തി എടുക്കുമ്പ എത്ര ബുദ്ധിമു ട്ടില്ല പക്ഷെ അതിന്റെ ആ ഒരു അച്ചി ടില്ലേ
ആഹ് നല്ല ബലംമ്പര്യാ ആ നല്ല ബലം കൊടുക്കണം അതിങ്ങനെ വലിച്ച് ഇങ്ങനെ എടുക്കമ്പ അവര് പറയും അവര് നമ്മള് മുതലാക്കുവമായിരുന്നു അവര് പറയും നിങ്ങള് കറക്കിക്കോ ഞാൻ വലിച്ചോള നമ്മള് കുട്ടികളല്ലേ നമ്മൾ ആക്രാദം പിടിച്ചിട്ട് ഞങ്ങൾ ഞാനും എന്റെ അനിയത്തി ഞാനും എൻ്റെ ചേച്ചിയും ഞാൻ കറക്ക നി കറക്ക്
ആ പക്ഷെ നല്ല ബുദ്ധിമുട്ട് നല്ല റിസ്‌ക് ആണത് അത് കഴിയുമ്പോഴേക്കുക്കൊക്കെ കയ്യൊക്കെ വേദന പക്ഷെ എക്സ്പീരിയൻസ്ഡ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് വിഷയല്ലട്ടോ അവര് ഇതാ പറയുമ്പോഴേക്കും ആ അങ്ങനെ എടുക്കും എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ഇതിന്റെ കറണ്ടിമേൽ ആക്കീട്ട് കൈ മുറഞ്ഞിട്ടുണ്ട് വിരലിന്റെ ഒരു കഷ്ണം പോയിട്ടുണ്ട്
ആഹ്
അതിങ്ങനെ അല്ലേ അത് മറ്റേതല്ലേ അങ്ങനെ കറണ്ട പ അങ്ങനെയേപൊയ് ല്ലേ ചെയ്യ അങ്ങനെ ഇപ്പ സ്റ്റോപ്പ് ആവാണ്ട് കൈ ഇറുകിയിട്ട് കൈ മുറിഞ്ഞ് കൈ വിരലിന്റെ ഒരു ഇത്ങ്ങനെ മുറിഞ്ഞു. അവളുടെ കൈഇപ്പഴും അങ്ങനെയാണ് അത് കാരണം കൊണ്ട്
ആ നല്ല ഡെയിൻജർ ഞാൻ കേട്ടിട്ടില്ലേ അത് കറങ്ങി
ഇട്ടാലും അങ്ങനെ നമ്മള് ശ്രദ്ധിക്കുവല്ലോ കറക്കുമ്പോ നമ്മള് പെട്ടന്ന് പർന് നമ്മള് നൃത്തം മറ്റത് അങ്ങനൊവില്ലന്ന്
പറ്റില്ല അതെ കണ്ണിന്റെ ആകുമ്പോ അങ്ങനെ കറങ്ങി
ഉം ഉം പക്ഷെ സിംപിൾ ആണ് പരിപാടി ഇതാ പറയുമ്പഴും കഴിയും പക്ഷെ ഇത് ഇത് ഇത് ഇത് ഇതിനും അതിന് അതിന്റേതായിട്ടുള്ള റിസ്ക് ഇതിനു ഇന്തിന്റേതായിട്ടുള്ള റിസ്ക്
ഉം
കേട് വരുമ്പഴാണ് ബുദ്ധിമുട്ട്
അതെ പച്ചക്കറി എന്തെലുണ്ടോ പച്ചക്കറി എന്തെങ്കിലും നടന്നുണ്ടോ ചോയ്ക്ക
ഇല്ല ഇല്ല പച്ചക്കറി ഇവിടെ ഞാൻ പർഞ്ഞില്ലേ ഫുള്ള് റബ്ബർ ആയതോണ്ട് ഒന്നും ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഒന്ന് രണ്ട് കോഴികളുണ്ട് കോഴികള് പച്ചക്കറികള് പൂച്ചെടികൾ ഒന്നും വെക്കാൻ സമ്മതിക്കില്ല ആ ഒക്കെ വെച്ചതും അവര് ഒന്ന് കൊ ച്ച് കൊണ്ട് വന്ന് നമ്മളെന്തെങ്കിലൊക്കെ ഇത് വെച്ചിട്ട് തടയൊക്കെ വെച്ച് കൊമ്പും കോലൊക്കെ വെച്ച് ചെടിയൊക്കെ വെച്ചിട്ട് ആക്കിയാലും അവരതിന്റെ മൂക്കൂടെ എങ്ങനെങ്കിലൊക്കെ ത വി മാറ്റി അത് പറച്ചിട്ടിട്ട് പോകും
ആ ഇവിടെക്കെ അങ്ങൻതന്നെ ഒത് ഒരിത്തിരി അങ്ങ് പൊക്കം വര്ണവരെ നേര് നോക്ക മക്കള ഇല്ലെങ്കില് അയിന്റെ തല കാടില്ല
ഇല്ല അയ് അത് അശെ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യന്നുല്ല അവര് അതൊക്കെ പർച്ച്‌ ആ ഒക്കെ മാന്തീട്ട് ചെനക്കിയിട്ട് പോകും
ഒന്ന് ആരെങ്കിലൊക്കെ വന്ന്ട്ട് അത് കേടര്ത്തിട്ടുണ്ടാവും അതിന് തലകളകിയ എ അത് വെച്ച് കമ്പൗണ്ട് കുത്തി അതെല്ലാം കളഞ്ഞിട്ടുണ്ടാവും പി പി ഒത്തിരി പൊങ്ങണ വരെ നമ്മള് നേര് ഞ നോകാം
ആ ചെടി വെക്കല് അല്ല പച്ചക്കറി നടല് ഇത് വെക്കൽ അങ്ങനെന്നൂല്യ പക്ഷെ ഈ അടുത്തായിട്ട് അച്ഛനൊരു മുളക്ന്റെ ഉ ചെടി കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്ട്ടൊ അത് ഈ പറഞ്ഞ പോലെ ഒന്നല്ല രണ്ട മൂന്ന് തൈ വെച്ചു അത് മൊത്തംഇണ്ടായി അതില് അത് മാത്രം എന്താണോ പോയള്ളൂ കണ്ണി പെടഞ്ഞിട്ടാണോന്ന് അറിയില്ല ആ അത് കാരണം കൊണ്ട് കൊറച്ച് മാസത്തേക്ക് ശരിക്കും പറഞ്ഞാ മറ്റ് റ്റേ മൊളക് വാങ്ങേണ്ടി വന്നിട്ടില്ല
അതെ പിടച്ച് കിട്ടിയ അതെ പിടിച്ചു കിട്ടിയാ നല്ലോ ഉണ്ടാവല്ലോ
ഉണ്ടായി നിറയെ അതായത് അതെ പ്പഴും വെള്ളം പോണ ഈ പഞ്ചായത്ത് പൈപ്പ് വെച്ചിട്ടുള്ളഅ തിന്റെ അടുത്താണ് അത് വെച്ചത് അപ്പൊ നമ്മള് വെള്ളെപ്പഴും പോകും അത് കാരണ് അയുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ മ്മക്കെ നല്ല നിറയ മുളകൊണ്ടായി
വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഇതെ യിപ്പോ പഞ്ചായത്ത് പൈപ്പ് ന്നു വെള്ളം എടുക്കാൻ
ആ വെള്ളത്തിന് അത് വെള്ളത്തിന് ബുദ്ധിമുട്ടല്ല അപ്പൊ മഴ പെയ്തപ്പോ കിണറ്റിൽ വെള്ളം കുറഞ്ഞു
അതെ കൊറഞ്ഞോ മഴ പെയ്തപ്പോഴോ ആ ആ അതെന്താങ്ങനെ
അതറിയില്ല ഇപ്രാശ്യമ് എന്താന്നറിയില്ല മഴ പെയ്തു മഴ പെയ്തു കഴിഞ്ഞപ്പൊണ്ടേ വെള്ളം പറ്റേ കൊ റഞ്ഞ് ആ ഒരു ഒരു ടാങ്ക് നിറയെ ഐല
ആ
അങ്ങനായിരിക്കണ്
സ്വന്തയായിട്ട് കാണാറുണ്ടോ
ആ കൊ കെണറുണ്ട് കെണറ് നല്ല താഴ്ചയൊക്കെ ഉണ്ട് പക്ഷെ ഈയൊരു ഇപ്രാവശ്യത്തെ ഈ ഒരു മഴക്ക് അങ്ങനെ ഉണ്ടായി മറ്റേത് മറ്റേ മഴ പെയ്താലും വെള്ളം ആവും കിണർ നല്ല തയ്ച്ചക്കുണ്ട് പക്ഷെ ഇപ്രാവശ്യം പറ്റ വെള്ളം അല്ല ഏകദേശം എല്ലാരുടെയും എല്ലാരുടെയും പരിസരത്തുള്ളവരുടെയൊക്കെ വെള്ളം കമ്മിയി ശഓെ അഞ്ഞൂറ് ലിറ്ററിന്റെ ടാങ്ക് പോലും നെറയണില്ല ഉം
എന്താാണ് ഓലെ
അതുകൊണ്ട് അതെന്താന്ന റിയില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പഞ്ചായത്ത് പൈപ്പത്തെ വെള്ളം എടുത്തിട്ടാണ് അലക്കല്
പേമെന്റ് ചെയ്യണോ അപ്പോ പേ പൈസ്
ആ പൈസ കൊടുക്കണം പൈസ കൊടുക്കണം അത് പൈസ അയിന്മാത്രില്ലൊന്നും നൂറ് രൂപയാണ് മാസത്തില്
മാസത്തില് എത്രെടുത്താലും നൂറ് അല്ലേ എടുത്തില്ലെങ്കിലും
എടുത്തില്ലെങ്കിൽ നൂറ് എടുത്താലും നൂറ്
അ എല്ലാ മാസം കൊടുക്കും കൊടുക്കണം ഓ അത് ഭയങ്കര കുഴപ്പായില്ല
ആ അതായത് നമുക്കിപ്പോ വെള്ളം ഉണ്ടെങ്കി ഈ പഞ്ചായത്ത്പൈപ്പ് വെള്ളത്തിന്റെ ആവശ്യം ഇല്ല ആ പക്ഷെ എന്നാലും പൈസ കൊടുക്കണം എടുത്താലും പൈസ കൊടുക്കണം എടുത്ത എടുത്തിലെങ്കിലും പൈസ കൊടുക്കണം
ഓക്കെ ഇൻ പിന്നെ വിളിക്കാവേ ശെരി